ഹലോ
എന്തൊക്കെ
എന്താ കൊഴപ്പൊന്നില്ല താങ്കൾക്കെങ്ങനെ ഇണ്ട്
കൊഴപ്പൊന്നില്ല സുഖംതന്നെ
ആ ഇപ്പൊ മഴക്കല്ലെല്ലേ വീട്ടിത്തന്നെ ആരിക്കൂലേ
ആ അതെ എക്ക് മഴണ്ട്
മഴെക്കായിറ്റ് ആ ഏ മഴയൊക്കെയായിട്ടിപ്പോ ഫുള്ള് രോഗാനൊക്കെ പറയണ കേട്ടു എല്ലാടത്തും
ആ അതെ മഴയായിട്ട് പലേടത്തും പല രോഗങ്ങളും ഇങ്ങനെ പടർന്നു പിടിക്കണ്ട്
ആഹ് പിന്നെന്താ മഴക്കാലത്തേക്കുറിച്ച് പ്രത്യേകിച്ച് ഞങ്ങക്ക് ഷിഗല്ല ഓ ഓ ശരിയാണ്
ഉം അത് ഇവിടേക്കെ ഇങ്ങനെ അറി പറയണ കേക്കണണ്ട്
ആ ഇപ്പൊ ന് ന്നിട്ട് നിങ്ങക്കൊക്കെ രോഗണ്ടോ പനി എന്തേലും പിടിച്ച്ക്കണോ?
പനിയിണ്ടായിരുന്നു ഇവിടെ വീട്ടില് എനിക്കും കുട്ടികൾക്കൊക്കെ എല്ലാരതും കൊറവുണ്ട് കൊഴപ്പൊന്നുല്ല സാധാ പനിയായിരുന്നു നിങ്ങ
ആഹ് ഞങ്ങക്കും ഇങ്ങനെ വീട്ടിലോരോരുത്തർക്കൊക്കെ പനിണ്ടായ്ന്നു ഇപ്പൊ കൊഴപ്പല്ലാണ്ട് വരുന്ന്ണ്ട് ഇപ്പൊ ഈ പുത് മഴ കാലൊക്കല്ലേ അതുകൊണ്ടായിരിക്കും ഇപ്പ എല്ലാർക്കും രോഗവൊക്കെ ഇണ്ടായിന്നാ തോന്ന്ണേ
ആഹ്
പിന്നെ സത്യം പറഞ്ഞാ ഈ കാലാവസ്ഥ ഒരു നല്ല അടിപൊളി കാലാവസ്ഥ ഒക്കെത്തന്നെണ് കാര്ണം ഇപ്പ ഈ ചൂടു ഒന്നു കാര്യങ്ങളൊന്നുല്ല പക്ഷെ ഈ രോഗം കൊണ്ടും ഈ കോളേജ് സ്കൂളി പോണ ഈ വർക്ക്ള്ളവർക്ക്ള്ളോർക്കൊക്കെ ഒരു ബുദ്ധിമു റ്റാണ് രാവിലെ ണീച്ച് പോവാനൊക്കെ ഒരു മടിയുള്ള ടൈപ്പൊക്കെയാണ് പക്ഷെ ഈ കാലാവസ്ഥനെ പറ്റി ക്കി പറയാണെങ്കി ഒരടിപൊളി കാലാവസ്ഥതന്നെയാണ്
അതെ കാലാവസ്ഥൊക്കെ പിന്നെ ഇടക്ക് ഈ മഴയും പിന്നെ എടക്ക് വെയിലും ഇപ്പ തൊടക്കവല്ലേ അതുകൊണ്ടായിരിക്കും
അതെയതെ ഞാൻ പറഞ്ഞല്ലോ പുതുമഴകാലം കൊണ്ടാരിക്കും ചെലപ്പോ നിങ്ങള് പറയുന്നപോലെതന്നെ കാലാവസ്ഥ ഇങ്ങനെ എടക്കെടക്ക് ചെയ്ഞ്ചാവല്ലേ അതുകൊണ്ടായിരിക്കും ചെലപ്പോ കാണാൻ സാധിക്കുന്നത് പക്ഷെ എങ്കിലും ഇനിപ്പോ വേനൽക്കാലം വന്ന് ഞമ്മള് എന്താ ചെയ്യാ അപ്പം കൂടുതൽ ചൂടും കാര്യങ്ങളൊക്കെ വരും ഇപ്പൊ വേനൽക്കാലം കഴിഞ്ഞതല്ലേ ഉള്ളൂ അല്ലേ
അതെ സ്കൂള് തൊറന്ന ടൈമും ചെറിയ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടും അവർക്ക് പെട്ടെന്നുണ്ടായ പനിയൊക്കെ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണിപ്പോ
അതെയതെ ഈ വർക്ക്‌ പോകുന്നവർക്കും മറ്റുവൊക്കെ രാവിലെ എണീക്കാൻ തന്നെയൊരു മടിയായിരിക്കും ഈ കാലാവസ്ഥന്നൊക്കെ പറഞ്ഞാൽ ഈ തണുപ്പും ഏ ഒക്കെ കാരണം പക്ഷെ നമ്മളിപ്പം പ്രകൃതിനൊക്കെ നോക്കുവാണെകിൽ തന്നെ നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും കാരണം ഈ വേനലായിട്ടൊക്കെ ഇപ്പം ആ മരങ്ങളൊക്കെ ഓര് വെള്ളം കിട്ടാതക്കെ ക്ഷാമം നേരിട്ടോണ്ടിരിക്കുവായിരുന്നു മാത്രവല്ല പല സ്ഥലങ്ങളിലൊക്കെ കെണറും ഏ പൊഴകളും നമ്മടെ കൊള നമ്മടെ ചെറിയ ചെറിയ കൊളങ്ങളൊക്കെ വറ്റി തുടങ്ങിയിരിക്കുവാരുന്നു. ഇപ്പ അതിനൊക്കൊരു ആ ചേഞ്ച് വന്നിക്കണു കാലാവസ്ഥക്ക് മൊത്തത്തിലൊരു ചേഞ്ച് വന്നിക്കണു ഇപ്പൊ സംഭവം നമു ക്ക് മഴക്കാലത്ത് പൊറത്തിറങ്ങാൻ ശെരിക്കൊരു മ ടിയാണെകിൽ പോലും എന്താപ്പോ മറ്റ് കാര്യങ്ങൾ ഈ വെള്ളത്തിന്റെയും മരങ്ങ മരങ്ങൾടേയും മാത്രമല്ല പ്രെകൃതിയുടെ മൊത്തത്തിൽ ഉള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിയാത്തന്നെ ഇപ്പ നമ്മടെ ജീവജാലങ്ങൾക്കൊക്കെ ഇപ്പോ നല്ലൊരു കാലാവസ്ഥയാണിപ്പോ മനുഷ്യർക്ക് മാത്രമല്ല നല്ലൊരു കാലാവസ്ഥയാണ് ഏ ജീവജാലങ്ങൾക്കും നിൽക്കുന്നൊരു കാലാവസ്ഥയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത് അല്ലേ
ഇവിടിപ്പോ മഴ കൊറവാണ് ഇന്നൊക്കെ വെല്ല്യ മഴയൊന്നും കാണാനില്ല
ആ അതെ ആ ഇവിടേം കൊഴപ്പില്ല ഇപ്പൊ രാവിലൊക്കെ മഴ ഒണ്ടായിരുന്നു ഇനീപ്പോ ഇപ്പോ ഒര് കാർമേഘോക്കെ മൂടി നിക്കണരു കാലാവസ്ഥയാണ് ചെലപ്പോ രാത്രി മഴയുണ്ടാവാൻ സാധ്യതയൊക്കെ ഉണ്ട് പെയ്യുമാരി ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ഒന്നാമത് ജൂൺ മാസമല്ലേ കൂടുതൽ മഴ കിട്ടുന്ന ഏ കൊല്ലത്തിൽ ഇപ്പോ ഏറ്റവും മഴ കിട്ടുന്ന രണ്ട് മാസമാണ് ജൂൺ ജൂലൈ മാസം അപ്പൊ കൂടുതൽ മഴ പ്രതീക്ഷിക്ക
അതെ അതെ ഇപ്പം മഴ ഇള്ളത് എവിടെക്ക കെണറിലൊക്കെ വെള്ളം കൊറവായിരുന്നു. ഇപ്പൊ ഒന്നിലൊക്കെ കൂടിയെ
ആഹ് അതെ വേനൽകാലത്ത് എങ്ങനായിരുന്നു ബുദ്ധിമുട്ടിയിരുന്നോ, വെള്ളത്തിനൊക്കെ?
വെള്ളം കൊറവായിരുന്നു
അതെ ഇവിടെയൊക്കെത്തന്നെ ഏഹ് എൻ പ അങ്ങനെ പറയാണെങ്കി ആ ആ ഇവിടെ വേനൽ കാലത്ത് അത്യാവിശ്യം വെള്ളം വറ്റിതൊടങ്ങിട്ടൊന്നും ഒണ്ടായിരുന്നില്ല എന്നാലും നല്ല കൊറവ് വന്നിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പോമാറ്റം സംഭവിച്ചു പിന്ന ഈ വേനൽകാലന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്കറിയാലോ നല്ല തരത്തില് ചൂട് കാര്യങ്ങളും വർക്കിനു പോകാനും എല്ലാത്തിനും ആകൊരു സ്വസ്ഥത അതായത് ഏ സി ന്ന്‌ പൊറത്ത്ക്ക് എറങ്ങാനെ പറ്റാത്തൊരവസ്ഥ അതായത് ഉള്ളിന്ന് പൊർ ന്നിപ്പോ ഉള്ളിത്തന്നെ ഇരുന്നാലുംനമുക്കൊന്നൊരു ഫാന് ഫാനോ എ സി യൊ ഇടാതെയൊന്ന് ഏ ജീവിച്ചു പോണങ്കിൽ വെല്ല്യ പാടായിരുന്നു ഈ വേനൽക്കാലത്ത് മാത്രമല്ല ഒരുപാട് പ്രേശ്നങ്ങളൊക്കെ നേരിട്ടിരുന്നു ഏ സൂര്യാഘാതം കം മൂലം ഒരോ ഏ ഓരോരുത്തർക്ക് പരിക്ക് പറ്റിയിരുന്നു പിന്നെ ഈ കുട്ടികളെ വേനലവധി എന്നുംപറഞ്ഞിട്ട് കൊറച്ചവധി തന്നിരുന്നു കാരണം ഈ കുട്ടികൾക്കൊന്നും വേനലവധിക്കാലത്ത് കൂടുതൽ ക്ലാസ്സെടു ക്കാം പാടില്ല കാരണം അവരത് നന്നായിട്ട് ബാധിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വേനലവധിയൊക്കെ തന്നിരുന്നു കാരണം അത്രക് ക്കും ചൂടാണിപ്പ കേരളത്തിലൊക്കെ ഒണ്ടായിരുന്നത് പ്രത്യേകിച്ച് പാലക്കാട്‌ നമ്മടെ ജില്ലയിലെ പാലക്കാടിലെത്ര ത്തോളം ചൂടുണ്ടായിരുന്നു. എന്നാൽ റിയാലോ ഒരുപാട് ചൂട്ണ്ടായിരുന്നു മാത്രല്ല അതെയതെ ഏറ്റോം അതെയതെ ഏ എറ്റവും കൂടുതൽ ചൂട് രേഖപെടുത്തിയത് മാത്രല്ല ഇപ്പൊ നമ്മുടെ ജന്തു ജാലം എടുത്ത് നോക്കിയാ തന്നെ അവർക്ക് ർക്ക് ഒക്കെ ഭയങ്കരായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കാലാവസ്ഥ ആയിരുന്നു വേനൽകാലം
അതെ വളരെ പ്രയാസം സാണ് അതായത് ചെടികളും മരങ്ങളും ക്ക് വെള്ളം ഇല്ലാതെ നശിച്ചു പോയിരുന്നു മോചനം ഇണ്ട് എല്ലായിടത്തും ചെടികളും ഒക്കെ നന്നായി വളരുന്നുണ്ട് വെള്ളത്തിന് ക്ഷാമം ഇല്ല മഴ കാലം ആയതോണ്ട് അങ്ങനത്തെ ഒക്കെ സുഖണ്ട് ഇപ്പൊ വേനൽ കാലത്തേക്കാളും നമ്മുക്ക് നല്ലൊരു കാലാവസ്ഥ തന്നെയാണ് മഴക്കാലം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഒന്നും ഇല്ലാതെ ചെറിയ ചെറിയ രോഗം അത് ഇള്ളതിപ്പോ ഈ മയക്കാലം തുടക്കം ആയതോണ്ട് ആണ് അല്ലെങ്കിൽ ഇപ്പൊ പ്രതേകിച്ചു പ്രശ്നങ്ങൾ ഒന്നും ഇല്ല
അതെ പറഞ്ഞത് ശെരിയാണ് പിന്നെ വേനൽ കാലത്തോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒക്കെ നേരിട്ടിരുന്നോ
വേനൽ കാലത്ത് ബുദ്ധിമുട്ട്ന്ന് പറഞ്ഞാ അതെന്നെ വീട്ടിൽ കൃഷി ഇണ്ട് കൃഷി ഒക്കെ നശിച്ചിരുന്നു പിന്നെ കൊ കൊറച്ചൊക്കെ കാലം ഞാൻ നനച്ച്കൊടുത്തു പക്ഷെ ഇത് എത്ര എത്ര നനക്കാ നനക്കാനും കിണറ്റിൽ വെള്ളം കുറവല്ലേ അത്‌ അത്‌ കാരണം എന്നാലും കുറെ കൃഷി പോയ് ഇപ്പൊ മഴ പെയ്തപ്പോ അത്‌ വീണ്ടും തള്ർത്ത് വന്നക്ക്ണ്
ആ ഓക്കേ ആ അതെന്നെ ഞാൻ ആദ്യം പറഞ്ഞത് പ്രകൃതി ക്ക് വല്ലാണ്ടെ മാറ്റം സഭവിച്ചിരിക്കുന്നു ഇപ്പൊ നോക്കാൻ തന്നെ ഒരു പ്രകൃതി ഒക്കെ ആകെ മരങ്ങൾ ഒക്കെ കായ്ച്ചു പൂത്ത് അങ്ങനെരു അതെ അതെ പക്ഷെ ഒരു ബുദ്ധിമുട്ട്ന്ന് പറയണത് നമ്മുടെ എന്താ ഇപ്പൊ പരിസരം നോക്കിയപ്പോ നമ്മുക്ക് മടിയാണ് അതായത് വെള്ളം പരിസരം നോക്കുമ്പോ ഒക്കെ മൊത്തം വെള്ളം കെട്ടിനിന്നിട്ടും മറ്റും ഒക്കെ ആണ് അത്‌ കൊണ്ടായിരിക്കും പ്രതേകിച്ചു രോഗങ്ങൾ ഒക്കെ ഉണ്ടാവ്ണതെന്ന എനിക്ക് ക്ക് തോന്നുണത് കാരണം നമ്മുടെ അപ്പുറത്തെ ഇടങ്ങളില്ഒക്കെ മുറ്റതൊക്കെ ചിരട്ടപോലെ അതെ പോലെ അപ്പുറത്തെ തോ പറമ്പിലൊക്കെ ലൊക്കെ ഉണ്ടാവൂലെ റബ്ബറ് റബ്ബറിന് പാല് ഊറ്റ്ണ ചെരട്ട അയിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിനിന്നിട്ടാണ് കൊതുക് മുട്ടഇട്ടിട്ടൊക്കെ ആണ് രോഗങ്ങൾ ഉ ഉണ്ടാവുന്നത് എന്നാണ് ഇന്ക് തോന്നുന്നത്
അതെ ആ അത്‌ പ്രത്യേകം ഇവിടൊക്കെ നിർദ്ദേശങ്ങള് ഇണ്ട് വീടുകളിൽ വെള്ളം കെട്ടി നിൽക്കുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ചെരട്ട പോലുള്ള പാത്രങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊക്കെ വെള്ളം വെള്ളം ഇണ്ടെങ്കിൽ ശ്രദ്ദിക്കണം അതിൽ നിന്നൊക്കെ ആണ് കൊതുക് വരുന്നത് അതിൽ നിന്നാണ് ഈ രോഗങ്ങൾ വരുന്നത് ഡെങ്കിപനി അത്‌ പോലെ തന്നെ ശീകല്ല എന്നിങ്ങനെ പറയുന്ന പല പല രോഗങ്ങൾ ഇപ്പൊ ഇണ്ടല്ലോ അതൊക്കെ ഇതിൽ നിന്ന് കൊതുകുകളിൽ വരുന്നതാണെന്നാ പറയുന്നത് അതോണ്ട് വീടും
അതെ അതെ എല്ലാ കൊല്ല ത്തിന്റെ തുടക്കത്തിലും തുടക്കത്തിൽ ഇതേ പോലെ ഓരോ പനിയും മറ്റു രോഗങ്ങളും ഒക്കെ പുതുതായി കണ്ടെത്താറുണ്ട് എല്ലാ കാലത്തും എല്ലാ വർഷത്തിന്റെ തുടക്കത്തിലും ദേ സ്കൂൾ തുറക്ക്ണ കാലാവസ്ഥയിലും ഒക്കെ പിന്നെ മ മഞ്ഞു കാലംത്തു കുറചെന്താ തണുപ്പ് പ്ര ന്റെ അഭിപ്രായം
ഞാനെന്ന പറഞ്ഞത് നമ്മുക്ക് ഒരു സുഖമുള്ള കാലാവസ്ഥ അല്ലെ അതായത്
അതെ
അത് ഡിസ്
സാധാരണ സാധാരണ അ ഡിസംബർ നവംബർ ടൈംമിൽ ആയിരിക്കും മഞ്ഞുകാലം വരുന്നത് സത് പേർസണലി എനിക്കിഷ്ടപ്പെട്ടൊരു കാലാവസ്ഥ കാരണം നമുക്ക് അതെ അത് നല്ല തണു അതികം മഴയില്ല എന്ന അതികം ചൂടുല്ല അങ്ങനെ നല്ല അടിപൊളി കാലാവസ്ഥ ആണ് പ്രേത്യേകിച്ചു രാവിലേക്ക് നിക്കാൻ തന്നെ തോന്നൂല്ല അത്രക്കും മഞ്ഞു കാരണം അത്രക്കും നമുക്ക് സുഖം കിട്ടുണ ഒരു കാലാവസ്ഥ ആണ് ഈ മഞ്ഞു കാലന്ന് പറഞ്ഞാല്
അതെ അതെ നല്ല ഒരു കാലാവസ്ഥ ആണ് കുഴപ്പ കുഴപ്പല്ലാതെ നല്ലൊരു കാലാവസ്ഥ ആണ്. അതെ എന്നാ താങ്കളോട് ഞാൻ ഇതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ലതാണെന്നാണ് അഭിപ്രായം
ആഹ് ശരി എന്നാ